ആഹ കേക്കാവോ ഹലോ
ആ ഇപ്പൊ കേൾക്കാം ഹലോ കേക്കറ്റുന്നുണ്ടോ
ആ് ഉണ്ട്ുണ്ട്
ഹലോ ഹലോ എന്താ വിഠിക്കുന്നത് ആഹ കേക്കാൻ പറ്റുന്നുണ്ട്
ആഹ് ആഹ് ആഹ
റേഞ്ച് പ്രശ്നം ഉണ്ടന്ന് തോന്നല്ലേ ആഹ കേക്കാം എനിക്ക് കേ
ആഹ് ആ ഉണ്ട
ഉച്ചക്ക് ചോറൊക്കെ കഴിച്ചോ
ആഹ കഴിച്ചു പിന്നെ എന്താ ഉണ്ട് എന്റെ ഇവിടെ ഇരിക്കുന്ന മഴയൊക്കെ ഉണ്ടോ
പ്പ മഴയൊക്കെ ഇപ്പൊ മാറട്ടെ ഇപ്പൊ ഇവിടെ നല്ല വെയില് വെയിലായി രാവിലെ ഭയങ്കര മഴയായിരുന്നു അവിടെ എങ്ങനെുണ്ട് മഴയൊക്കെ
ആ മഴയാ ഇന്ന് ഒരു ശകലം പെയര് പോലും ഇല്ല മഴ ൂണക്ക കഴഞ്ഞാ
മഴ ആ ഊണൊക്കെ കഴിഞ്ഞ് എന്ന തര എന്ത സ്പെഷ്യല് കറികളൊക്കെ
ഇന്ന് പിന്നെ നമ്മടെ ഇതില്ലേ മോര കറി അിയല് പിന്നെ ചൂടാ വറുത്തത് ചൂടൊക്കെ ഇറി ഉം അവിട
ഇവിട ആണെങ്കി മഞ്ഞക്കോര കറി കോവയ്ക്ക എഴുക്കു വരട്ടീ പിന്നെ കായ ഇന്ന് തോരനും വെച്ച് പിന്നെ തക്കാളികറി
ആഹ വീട്ടിൽ ആരൊക്കെയ ഉണ്ട്
പിന്നെ പിള്ളോര സ്കൂളിലൊക്കെ പോയോ വീട്ടില് അച്ഛൻ അമ്മ പിന്നെ ഭർതാവും രണ്ട് കുട്ടികളും ഞാനും പിന്നെ എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യുന്നുണ്ടോ
ഉം ഇല്ലല്ല
വർക്ക് എന്തെങ്കിലുമുണ്ടോ
ഇല്ല
ആഹ്.
ഇനിയിപ്പോ വൈകിട്ട് ചായ ഇടാറൊക്കെ സമയാവുന്നില്ലേ? പുള്ളാരെ വിളിക്കാൻ സ്കൂളിൽ പോണോ?
എല്ല ഇങ്ങ്‌ വരും അവിടെങ്ങനെ വിളിക്കാൻ പോണ സ്കൂളി.
സ്കൂള് വരെ പോവണ്ടാ. നമ്മടെ ഇവടെ വഴീല് വണ്ടി വരും. അവടെ പോയി വിളിച്ച് കൊണ്ട് വരണം.
മ് മ്
പിന്നെ ഹസ്ബന്റിന് എന്തുവാ ജോലി?
കാർപ്പെന്ററ
ആഹ് ആഹ് ആഹ് പിന്നെ അവടെ ആരൊക്കെയുണ്ട് വീട്ടില്?
വീട്ടിൽ ഞാനും രണ്ട് മക്കളും പിന്നെ ഹസ്ബന്റും
ആഹ്
ഉം പിന്നെ
എന്തരു സൗണ്ട് കേക്കുന്നവിടെ പിന്നെന്തുവാ?
ഉം
പിന്നേ
സൗണ്ട് കേക്കുന്നില്ല കിളിയുടെ അലപ്പാ ആ ചായ ഇനി ഒര അരമണിക്കൂറും കൂടെ കഴിഞ്ഞിട്ട് ഉം
എടൊ ഉം
ഉം തയ്യലോ.
ജോലി പ്രത്യേ ച്ച് ജോലിയൊന്നുമല്ല പുള്ളാരെ നോക്കി വീട്ടിലിരിക്കുന്നു പിന്നെ ആഹ് തയ്ക്ക ഒക്കെുണ്ട് ചെറുതായിട്ട് ഓൺലൈൻ ജോബ ഒക്കെ ഉണ്ട് അതൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെ ചെയ്യ
ഉം
പിന്നെ
രാവിലെ പുള്ളേരെല്ലാം പോയി കഴിയുമ്പോ ജോലിയങ്ങ് കഴിയും ല്ല്യേ മോള് പത്തില് ഏഹ് മോന് ആറില് ഉം ഉം മഴേണ്ടോ അവ്ടെ ഇപ്പം? അലോ
ആഹ് മോടെ എക്സാമാ ഒക്കെ വരാറാ ഈ പത് ത്താം ക്ലാസിലാ
ആഹ്.
ഇല്യ ഇവിടെ നൽ വെയിൽ
ആഹ്
ണ്ട് ഹലോ
ആഹ് കേക്കാവോ ആ മഴയ ആയതോണ്ടായിരിക്കും റേഞ്ച് പ്രശ്നൊണ്ട്
റേഞ്ചിന്റെ ഒരു പ്രശ്നുണ്ട് കേക്കാവോ? ഹലോ
ആഹ് അതെ അതെ ഇവിടെ പക്ഷെ ഇവിടെ നല്ല വെയിലുണ്ട് ആറയിജ് പ്രാ
ആഹ് ഇവിടെ മഴയ. എത്ര മണിയാവുമ്പോ പിള്ളാര് വരും ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ